ആഹ് കേൾക്കാം കേൾക്കാം എന്താ വിശേഷം എന്ത് വിശേഷം ഇങ്ങനെ
മഴയാണല്ലേ ആഹ് മഴയായിരുന്നു ഇപ്പം ചെറുതായിട്ടൊന്ന് തോന്നിക്കുന്ന അവിടെയോ
ഇവിടെ മഴന്ന് പറയുന്ന സാധനേ ഇല്ല ഇല്ലി അയ്യോ ചൂടാ നല്ല ചൂടാ
അതെയോ ആഹ് ഇവിടെ രണ്ട് മൂന്ന് മഴ പെയ്തപ്പോഴത്തെന് തണുപ്പ് ചെറിയ രീതിയിലെ ക്കെ ആയി പനിയായി
ഉം ഉം അയ്ശരി ഇവിടെ പൊതുവെ കാലാവസ്ഥ തണുപ്പാണ് പക്ഷെ ഏഹ് എന്താ പറയാ മഴ എന്ന് പറയുന്ന സാധനം ഇവിടെ ഏഹ് വന്നിട്ടില്ല ഇതുവരെ ഇതുവരെന്ന് പറഞ്ഞ ഉം ഉം ശരിക്കും പറഞ്ഞാ ഈ മെയ് ജൂൺ മാസൊക്കെ ആവുമ്പേഴ്ത്തേക്കും മഴ തുടങ്ങേണ്ടതാണെ പക്ഷെ ഇതുവരെയും മഴേന്റെ ഒരു ലക്ഷണോ കാണുന്നില്ല പെരും ചൂടാ ഇവിടെക്കെ
അതെയാ
ഉം
ഉം ഇനിയിപ്പ പെതിയെ വരും മഴ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് ഇനി അങ്ങോട്ട് വരും താമസിക്കാതെ
ആഹ് അത് അത് താമസയില്ല അവിട്ന്ന് ഇങ്ങോട്ട് എത്താൻ അധികം താമസം ഉണ്ടാവൂല്ല ഉം പിന്നെ പിന്നെന്താ നാളെ ഇനിയിപ്പ സ്കൂള് തുറക്കൂല്ലേ രണ്ട് ദിവസം കഴിഞ്ഞാല് സ്കൂൾ തുറക്കലായി മഴ മഴയത്തൊക്കെ പണ്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന കു ചെറിയ നമ്മുടെ പഴയ കാലത്തിലേക്ക് ഇങ്ങനെ ആലോയിക്കുവായിരുന്നു
അതെയോ ശരിയാ നമ്മളെന്ത് കഷ്ടതയൊക്കെ അനുഭവിച്ച സ്കൂളിലൊക്കെ പോയിരുന്നെ അല്ലേ
സത്യം നമ്മൾ പോ വുമ്പോ പോകുന്ന വഴിക്കൊക്കെ നിറച്ച് വെള്ളം എന്നിട്ട് ഒരു കൈയിൽ ബുക്കും ചോറ്റുപാത്രവും കുടയും ഒക്കെ ഉണ്ടാവും വ വെള്ളവൊക്കെ നീന്തി തുടിച്ചൊക്കെ വേണം പോവാന്
അതെ അതെ അതെ കുട ഇല്ലെങ്കിൽ ഇല ക്കെ പറിച്ച് തലയിലും വെച്ച് അങ്ങനൊക്കെ പോയിരുന്ന ഒരു കുട്ടിക്കാലം ആയി രുന്നു നമ്മടേത്
ആഹ് അതെ അതെ അതെ അത് ഇലയും തന്നെയല്ല മറ്റേ നമ്മള് ഡ്ര സ്സോക്കെ വാങ്ങുമ്പോൾ പണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് പ്ലാസ്റ്റിക്കിന്റെ കവർ ആണല്ലോ തുണി എടുക്കുമ്പോക്കെ എന്നിട്ട് ആഹ് കവറ് മടക്കിയിട്ട് ഇങ്ങനെ തലേൽ വെക്കും തോപ്പി പോലെ എന്നിട്ടാണ് സ്കൂളിൽ പോന്നേ എന്ത് പെരും മഴയത്ത അതോ നമ്മൾ പോന്ന വഴിക്ക് ആഹ് ഈ കാ നമ്മുടെ എന്താ പാടം ഇല്ലേ പാടത്തിന്റെ വരമ്പിക്കൂടി ആയിരിക്കും പോകുന്നെപ്പ ആഹ് വയലിന്റെ ആഹ് വയലി ന്റെ അവിടെ മൊത്തം വെള്ളം കേയറിട്ട് മുട്ടിന് മുകളിലേക്ക് ഉണ്ടാകും വെള്ളം അയ്യോ അതൊക്കെ നീന്തി തുടിച്ച് നനഞ്ഞ് കുളിച്ച് സ്കൂളിൽ പോകുന്ന കാര്യം
ഒരു അവധി കിട്ടാൻ കാത്തിരിക്കുവായിരുന്നു എന്നിട്ട് പക്ഷെ ഏഹ് നുണ്ടല്ലോ മഴ പെയ്യുമ്പോ പോവൻ ഭയങ്കര ഇഷ്ടായിരിക്കും കാരണം ആഹ്ന്നെ ഈ ഷീറ്റ് ക്കെ ഇട്ട ക്ലാസ് റൂമ്ക്കെ ആണങ്കീ മഴ നന്നായിട്ട് പെയ്യുമ്പ ചറപറ ശബ്ദം കേക്ക്ന്നുണ്ട് അന്ന് ആഹ് പട്ത്തൊന്നും പഠിപ്പിക്കതൊന്നും ഇല്ലായിരിക്കും അപ്പൊ നമുക്കിങ്ങനെ ഫ്രണ്ട് സായിട്ടൊക്കെ ഇരുന്ന് മി വർത്താനം ഒക്കെ പറഞ്ഞ് അതൊരു ജോളിയാര്ന്നു
ഉം അതെ അതെ കൊർച്ച് മഴെം അതെ സത്യം മഴെയൊക്കെ കൊർച്ചേരം ഇങ്ങനെ നോക്കി നിക്കും മഴ പെയ്യുന്നുണ്ടെന്ന്ങ്ങനെ ആഹ് ക്ലാസ്സിലെരിക്കുന്നെങ്കിലും ശ്രദ്ധ മുഴും പുറത്ത് മഴ പെയ്യുന്നയ്ലായിരിക്കും സ്രദ്ധ ഫുള്ള്
എന്തറിയണാ സ്കൂൾക്ക് വീടിന്റെ മുന്നീ വണ്ടി വരുന്ന് സ്കൂൾന്റെ മുന്നീ കൊണ്ടുന്ന് എറക്ക്ന്ന് മഴയാ ആഹ് കണ്ടറിഞ്ഞിട്ട്ണ്ടാവും പക്ഷെ ആസ്വദിച്ചിട്ട്ണ്ടാവില്ല
ഇണ്ടാവില്ല പണ്ടൊക്കെ എന്തോരം എന്നിട്ട് വരുന്ന വഴിക്കി നമ്മൾ കൊട വല്യ മഴ പെയ്യുവാണെങ്കിൽ കൊട ചൂടൂല്ല കൊട ഇങ്ങനെ കൊർച്ച് പിടിക്കും അങ്ങോട്ട് മാറ്റും പിന്നെം കൊർച്ചു പിടിക്കും ഇങ്ങോട്ട് മാറ്റും
ആഹ് അതെ പിൻ പിൻ ന്നൊരു മടി ഇണ്ടായിരുന്ന് ഈ കൊട ഒണക്കാ നനഞ്ഞ് കഴിഞ്ഞാല് ഉണക്കാൻ പാടല്ലേ അപ്പൊ ഒണ്ടായാലും മാറ്റി വെക്കുവായിര്ന്ന് നൂക്കത്തില്ലായിര്ന്ന്
നോക്കത്തില്ല എന്നിട്ട് ആര്ടെങ്കിലും കൊടക്കിഴി ആഹ് കൊടക്കിഴീ കേറിയിട്ട് നനഞ്ഞ് വരും
അതെ ഗ്യാങ്ങായിട്ട് പോവുംമ്പം ബാഗി നകത്തായിരിക്കും അപ്പൊ മഴ പെയ്യ് ന്ന് ണ്ട് മഴ ന നെയുമ്പോ ഇച്ചിരി നനയുമ്പൊയോ കൊട എട്ക്കണോന്നുണ്ട് പക്ഷെ ഒണക്കന്നെ ഓർക്കുമ്പോ മടിയായിരിക്കും ആരെങ്കിലും ഒന്ന് നൂത്ത് കാണാം കൊതിക്കും അതിലോട്ട്
ഏഹ് പിന്നെ പണ്ട് അതെ യതെ പണ്ടൊക്കെ ബാഗ് ന്ന് പറയുന്ന സാധനം ഉണ്ടോ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ത് ബാഗില്ല മറ്റെ തൂക്കുന്ന ഒരു സൈസ് പെട്ടിയില്ലേ
ആഹ് പെട്ടി ഞാൻ കൺ
അലുമിനിയത്തിന്റെ പെട്ടി ആണോ ആഹ് അലൂമിനിയത്തിന്റെ പെട്ടി ഉം ആഹ് പെട്ടിയാണെ അതൊക്കെ നമ്മടെ ടെയും എന്താ പറയാ നല്ല ഇച്ചിരി അധികം സാമ്പത്തികുള്ളെ ഏഹ്കുട്ടികളൊക്കെ ഇല്ലേ ആഹ് അവർ കൊ ക്കെയാണ് ആ പെ ട്ടി ണ്ടാവാ അതിന്റെ സാ സാധന ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അയിൻ്റാത്ത് ബുക്ക്ക്കെ അ ടക്കി വെച്ച് പ്പരു പ് ചാവിയെക്കെ ഉണ്ടാവും അതിന്
ഹതെ ഇപ്പം പെട്ടീന്ന് പറയുമ്പം ള്ളീലൊക്കെ പോവുന്നെ കാലോ ഓർമ വരുന്നെ ന്നിട്ട് പെട്ടീം കൊണ്ട് ക്കൊ പോണ്ടെ പോയിരുന്ന ഒരു കാലം കാലം ഉണ്ടന്ന് പറയുമ്പോഴെ അതിശയം
ആഹ് അത് നല്ല രസാ അതിനൊരു ലോക്കൊക്കെ ഇണ്ടെ ന്നിട്ട് നമ്മളതിങ്ങനെ അലൂമിനിയത്തിന് നമ്മടെ അലൂമിനിയകലത്തിൻ്റെ അതേ സ്റ്റൈല് സാനം എന്നിട്ട് നമ്മള് തൂക്കി പ്പിടിച്ചിട്ടാ പോവാ അയിൻ്റെ അതെക്കെ ചോറും പാത്രക്കെ പിടിച്ചിട്ട് എനിക്കിക്കെ ആരുടെയ്ക്കിയോ ഉപയോഗിച്ച് പഴയെ പഴയെ പെട്ടി രൊണ്ണം കിട്ടിട്ട് ഞാനത് കൊർച്ച് നാള് കൊണ്ടോയിട്ട്ണ്ട് അത് ഉം അത് കഴിഞ്ഞിട്ട് നമക്ക് വരുന്നത് പെട്ടി പോലെത്തെ ചതുരത്തിന്റെ ബാഗ് കണ്ടിട്ടുണ്ടോ പണ്ടേ ഒറ്റ ഒറ്റ ഹുക്കേ ഒറ്റ ഹുക്കെ അതിന് ണ്ടാവുള്ളൂ ഇപ്പഴല്ലേ നമ്മൾക്കിങ്ങനെ ഏഹ് ഈ ഓവൽ ഷേപ്പ്ല് ബാഗ് വന്ന വന്നത് അഞ്ചാറ് കള്ളിയാകീട്ട് അത് പ പണ്ട് ഉം പണ്ട് എൻ്റെ വല്ലിയച്ഛൻ ഏ പുള്ളി ഇങ്ങനെ മിലിട്രിയിലായിരുന്ന സമയത്ത് അവിടുന്ന് ഞങ്ങള് സ്കൂള് തുറക്കുമ്പം അവിടെന്ന് പുള്ളി കൊണ്ടു തന്നതാണ് ഒരു ബാഗ് ഞങ്ങള് മൂന്നാലു പേരുണ്ട് നാലു പേർക്ക് വേണ്ടിയിട്ട് ഒരു ബാഗ കൊണ്ടത്തന്നെ അത് മൂത്താൾ ഉപയോഗിക്കും ഇളയാൾ ഉപയോഗിക്കും അടുത്ത ആൾ കൊടുക്കും ഏറ്റും താ
പക്ഷെ അതൊക്കെ ഒരുരസമാണ് ഇപ്പന്തോന്നുമ്പ ഇപ്പ എന്താ സ്കൂൾ തുറക്കുന്നതിന് വല്യ പുതുമയൊന്നുംല്ല കാരണം വർഷത്തി രണ്ട് ബാഗ് ഇപ്പോഴത്തെ പിള്ളേർ ഉപയോഗിക്കുന്നെ അന്ന് അന്ന് മൂന്നാല് വർഷം കൂടിയിരുന്നൊക്കെയായിരുന്നു മേടിക്കുന്നത്
ആ അത് നേരന്നാ നമ്മളൊരു ബാഗ് തന്നെ വാങ്ങുമ്പോ ഇച്ചിരി വലുത് വാങ്ങും എന്നിട്ട് ഏ നമ്മളൊരു മൂന്ന്കൊല്ലൊക്കെ ഉപയോഗിക്ക്യഎന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇളയത്തിങ്ങൾ ഉപയോഗിക്ക എങ്ങനെയാണ് കൊടുത്തൊണ്ടിരിക്കുന്നെ ചെയ്യുന്നതൊക്കെ പിന്നെ നമ്മൾ പണ്ടൊക്കെന്താ സ്കൂൾ തുറക്കുന്ന സമയത്ത് നമുക്കൊരു പെൻ തിലാരിക്കണ്ടാവാ ഒരു പേനയും എന്നിട്ട് പേനക്ക് റീഫി റീഫില്ലർ വാങ്ങും അമ്പത് പൈസേന്റെ റീഫില്ലർ വാങ്ങിട്ട് എഴുതിയിട്ടുണ്ടോ
ആ റീഫില്ലർ മാറിയിട്ടിട്ടുണ്ട് പക്ഷെ അധികം ഉപയോഗിച്ചിട്ടില്ല നമ്മൾടെ കാലത്തൊന്നും കൊറച്ചൊക്കെ പുരോഗമനം വന്ന കാലത്തായിരുന്നല്ലോ അതുകൊണ്ട്
നമ്മളൊക്കെ പഠിക്കുമ്പോ കല് പെൻസില് അത് ഒരു ബോക്സൊന്നും ഉണ്ടാവില്ല എന്നിട്ട് നമ്മള് അ നമുക്ക് കല്ല് പെൻസിൽ വാങ്ങാൻ അന്ന് പത്ത് പൈസെയ അതൊക്കെ ചോദിച്ചാൽന്നും തരില്ല എന്നിട്ട് നമ്മൾ മുറി പെൻസിലൊക്കെ കിട്ടൂലേ അതൊക്കെ വെച്ചിട്ട് എഴുന്നത് അതുപോലെ തന്നെ നമ്മുടെ റൂൾ പെൻസിൽല്ലേ റൂൾ പെൻസിലൊക്കെ ക്കെ ഇങ്ങനെ നമ്മുടെ വിരലിന്റെ അറ്റത്തെ ഉണ്ടാവുള്ളൂ ഇങ്ങനെ പിടിച്ച കഴിഞ്ഞാ ഒട്ടും ഉണ്ടാവൂല്ല
അതെ ആ ആഹ് ഹലോ
വെച്ചിട്ടാണ് നമ്മൾ കൂ ആ കേക്കുന്നുണ്ടോ
കേൾക്കുന്നുണ്ട് ഇടയ്ക്ക് ഒന്നും ഡ്രോപ്പ് ആയല്ലോ
ആഹ് ആഹ് നെറ്റ് അത് നെറ്റ്വർക്കിന്റെ പ്രശ്നമാന്ന് തോന്നുന്നു
അതെല്ലേ ആ ആ ആഹ്
ഉം പിന്നെ നമ്മുടെ റൂ റൂൾ പെൻസിലൊക്കെ നമ്മൾ എഴുതുന്നത് വിരലിന്റെ അറ്റത്ത് പിടിക്കാൻ പറ്റുന്ന ഇത്തിരിയൊക്കെ ഉള്ളതായിരിക്കും അത് ചെലപ്പോ അത് ആ അങ്ങനല്ല കൂർമിച്ച് കൂർമിച് കൂർമിച്ച് ചെറുതായിട്ടേ
ചെറുതായതോ ശരിയാ ആട്ടും പുഴുക്കേട് അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്
ശരിക്കും നമുക്ക് പെൻസിലൊന്നും വാങ്ങാനുള്ള അവസ്ഥയൊന്നും ഇല്ലല്ലോ അന്ന് അപ്പൊ ഈ ക്ലാസ്സിൽ നിന്നൊക്കെ പിള്ളേരുടൊക്കെ ചിലപ്പോ നമ്മള് ക്ലാസ് അടിച്ചുവാരുമ്പോ അല്ലെങ്കിൽ നടന്നു പോകുമ്പോഴൊക്കെ നമുക്ക് മിറ്റ ക്ലാസി സ്കൂളിന്റെ മുറ്റത്തിന്നൊക്കെ കിട്ടുന്ന അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പണ്ടിങ്ങനെ എഴുതിക്കൊണ്ടിരുന്നത് അയ്യോ അതൊക്കെ ഒരു കാര്യം എന്ന് വെച്ച് ഉം
പറഞ്ഞോ പറഞ്ഞോ കേക്കുന്നുണ്ട്
ഇപ്പോഴത്തെ കുട്ടി ഇപ്പോഴത്തെ കുട്ടികൾക്കാണെങ്കില് നമ്മള് ക്ലാസ് സ്കൂള് തുറക്ക കേൾക്കുമ്പോ അതിനൊരാഴ്ച മുന്നേ തന്നെ ഒരു ബോക്സ് പെൻസില് ഒരു ബോക്സ് ഒരു അഞ്ചാറ് റബ്ബർ ഒരു രണ്ട് മൂന്ന് മറ്റേ കൂർപ്പിക്കുന്ന റൂൾപ്പെെട്ടി ഒരു ബോക്സ്‌ പേന തരത്തില് തരത്തില്
പണ്ടൊക്കെ ഒന്ന് കണക്കായിരുന്നെങ്കി ഇപ്പോ ബോക്സ് കണക്കാണ്
ആ സത്യം
ഒരു ബോക്സ് അങ്ങ് മേടിക്കും എപ്പോഴ എപ്പോഴും പോവണ്ടല്ലോആ അല്ലെങ്കി ഒന്നുകൊണ്ട് കളഞ്ഞ ഒന്ന് ഉപയോഗിക്കാലോ അങ്ങനെ ഒരു രീതി പണ്ടൊക്കെ ഒരണ്ണങ്കി തീരുന്നത് ഒരു വർഷത്തേക്കായിരിക്കും ചെലപ്പോ
അതെ അതെ അതെ
പക്ഷെ അതൊരു രസ പറഞ്ഞിട്ട്ഈ ഇപ്പ എന്താ ഇപ്പൊ അന്നൊക്കെ സ്കൂൾ തോറക്കുന്നത് ഒരു ആഘോഷം പോലായിരുന്നു കാരണം ഈ പുത്തനുടുപ്പൊക്കെ കിട്ടുന്ന വർഷത്തിലൊരിക്ക ഈ ഓണം അല്ലെങ്കി ഈ സ്കൂൾ തോറപ്പ് അങ്ങനെയക്കെ ആയിരിക്കും പക്ഷ ഇന്നങ്ങനെ ല്ല ഇന്ന് വേണന്ന് വെച്ചാ പോയി മേടിക്കും അപ്പ അതൊരു ആ ആഘോഷആയിരുന്നു ഇന്നാ ഇന്നത്
പക്ഷെ നമക്ക് ഇപ്പ ഇപ്പോഴത്തെ കുട്ടികൾ ക്ക് ഒരു യൂണിഫോം ഒരു വർഷത്തിൽ രണ്ട് യൂണിഫോം ഫോമൊക്കെല്ലേ ഇപ്പ നമ്മക്കൊക്കെ പ്പ നമ്മക്കൊക്കെ പണ്ട് ഒരു യൂണിഫോം ചെലപ്പോ മൂന്ന് കൊല്ലോക്കെ ക്കെ ആണ് ഉപയോഗിക്കുന്ന മൂന്നും നലും കൊല്ല ഒക്കെ ഒ അങ്ങന
ചെലപ്പോഴേക്കെ ഒരു പാവാടയൊക്കെ ആണെങ്കി കഴുകാതെ ഒരാഴ്ചയൊക്കെ പോകും കാരണം മഴയൊക്കെ വരുമ്പോ ഒണങ്ങണ്ടേ?
ഉം ഉം പിന്നെ അയൺ ബോക്സ് സോ ഒന്നും ഇല്ലല്ലോ പണ്ടൊന്നും ഈ ചെരട്ടേന്റെ അയൺ ബോക്സ് അത് വല്ല വീടുകളിലൊക്കെല്ലേ ഉള്ളൂ അപ്പ എന്നിട്ട് നമ്മളീ പാവാടേന്റെ പ്ലീറ്റ് ക്കെ ചുരുണ്ട് ചുരുണ്ട് ചുരുണ്ട് ചുരുണ്ട് ചുരുണ്ട് വടിപ്പോ ഇങ്ങനെ ഈ നമ്മളും തിരിയൊക്കെ തേർക്കുന്ന പോലെ ആയിട്ടുണ്ടാവും
അതെ അതെ അതാണ് അല്ലല്കള് ഒരുപാടുണ്ടാര് ന്നു അന്നത്തെ കാലത്ത് ഷി ഇന്ന് അല്ലില്ല അതുകൊണ്ട് പിള്ളേർക്ക് അഹങ്കാര രോം ണ്ട്
അതെ അതെ
എല്ലാം ഉണ്ടല്ലോ എല്ലാം പറയു മ്പോ മുന്നിലെത്തുതിന്റെ രു ആഹ് അഹങ്കാരം ഒരു കോറവ് ഇല്ലാതല്ലേ വളര് ന്ന് പക്ഷെ അന്ന് ഒരുപാട്കൊറ കൊ റവുകൾ അനുഫവിച്ച് വന്നതുകൊണ്ട് എന്താറീ ന്നേ അതിന്റെയൊക്കെ കൊറച്ച് മാറ്റങ്ങൾ ന മുക്കുണ്ട് പക്ഷെ ഇന്നെന്താ ഒര് ഒരു സാധനം കിട്ടിയില്ലെങ്കി അന്നേരം പോയി ആത്മഹത്യ അല്ലെയ് വീട് വിട്ടി പോവല് ഉം ഹും എന്നാൽ ശരി എങ്കി നടക്കട്ടെ രാത്രില്ലാത്തേക്കുള്ള ഫുഡ്ഡ ക്കെ ഇണ്ടാക്കണ്ടേ?
ആയിക്കോട്ടെ അതെ വേണം വേണം വേണം
ഓക്കെ ഓക്കെ